ഹലോ
ഹലോ കേൾക്കാ
ആ ആ അപ്പ എന്തൊക്കെയ്ണ്ട് വർത്താനം ആ
നല്ലന്നെ സുഖായിട്ട് പോണ് അവിടെ?
സുഖന്നെ മഴൊക്കെ ഇണ്ടോടെ
ഇല്ല ഇന്ന് ഇന്നലേയ്ട്ട് വല്യൊരു മഴൊന്നുല്ല
ആ നല്ല മഴ കിട്ടീണോ ങ്ങക്ക്
ഓ അയ്ന്റെ മുന്നൊക്കെ നല്ല മഴ ഇണ്ടയ്നി ഇന്നലെ നല്ല വെയ്ലേനി
ആ ഇവടെന്ന് മയക്കാറിങ്ങനെ മൂടി ചെറിയൊരു പാറ്റല്ന്ന് അതെ പിന്നെ ഇന്ന് വെല്ലാതണ്ട് പെയ്തീല ഞങ്ങ മലപ്പുറം
പ്പുറന്നേ
ഞങ്ങ ഇവടെ മലപ്പുറം കടങ്ങല്ലൂരെ
ഏ അപ്പൊ നമ്മളൊക്കെ അടുത്തേ ന്നെണല്ലോ
ആ രാത്രി ഭക്ഷണൊക്കെ കഴിച്ചോ
ഇല്ല കഴിച്ചില്ല
ഏ രാത്രിയൊക്കെന്ത് ഭക്ഷണം ഇ ണ്ടാക്കണോ വേ
ഇല്ല അങ്ങനൊന്നുല്ല
ഉച്ച് രാവിലെണ്ടാക്കിയന്നെതിയോ
ആ ചെൽപ്പോ ഇവിടമ്മച്ചിക്ക് ഷുഗർണ്ട് അപ്പോ ചെൽപ്പ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലൊക്കെയ്ട്ട്
ആ
ഇപ്പന്തൊന്നുല്ല
ചോറുണ്ടെങ്കി ചോറന്നെ
ഉം പിന്നെ ന്തൊക്കെ
സ്കൂൾക്കോകാൻ അ അങ്ങനെരേലും ഇണ്ടോ കുട്ട്യയളുണ്ടോ
ഓ മോള് ചെർതാ മൂന്നയ്സ്സായി ട്ടൊള്ളു
ആ വംഗനവാ ടി പോയോ പോവ്ണ്ടോ?
ഇല്ല ആക്കീല്ല ആ മൂന്നര ആവട്ടേന്ന്‌യാര്ച്ച് നിക്ക ഇല്ല അന്ന് പി പിന്നെ പെരുന്നാൾന്റെ പിറ്റേന്നായ തോണ്ട് അവടെ എന്റെവീട്ടിലേനി
ആ
ടീച്ചറ് വിളിച്ചീനി അപ്പൊ ഞാൻ പോവാൻ പറ്റീല്ല
ആ ഇഞ്ഞ് പറഞ്ഞയ്ക്ക്ണ്ടോപ്പോ അതോ കൊർച്ചയ്ഞ്ഞിട്ടോ
ഞാൻ പറഞ്ഞ്ട്ട് ഞാൻ പോവൂലന്നാ പറയ്ണത്
അവര് ഇന്നു പോയീനു മൂന്നു വയസ്സ് പ്രവേശനോത്സവത്തിന് പോയിനി
മ് മ്
പിന്നെ അയ്ന്റെ മുമ്പ് രണ്ടീസം പറഞ്ഞയ്ച്ചീനി
ത്തു അല്ല കൊറച്ചങ്ങട്ട് പോവും വാണം അപ്പൊ പിന്നെ കൊണ്ടാക്കാന് ഒരു മടി ആവും കൊറച്ചും കൂടി കഴിയട്ടെന്ന് വിചാരിച്ച് ടി ച്ചറാണെ ഇങ്ങനെ വിളിക്ക്ണുണ്ട് അവിടെ കു ട്ടികള് കൊറവായിട്ടേ
ആ മൂന്നുവയസ്സായ ഓൽക്ക്‌ അറിയാലോ അതൊക്കെ വിളിക്ക്ന്ന് അവല്
അപ്പൊ അടുത്ത നവംബറിലൊക്കെ ആക്കാന്ന് വിചാരിച്ചിങ്ങ നിക്കാണ്
ആ നവംബറിലും ഉണ്ടലെ അവിടെ പ്രവേശനോത്സവം
ആ ആറു മാസം കൂടുമ്പം പിന്നെ പിന്നെ മൂന്ന് വയസ്സാവ്ണ കുട്ട്യാകൾ ഇണ്ടാവല്ലോ
ആ ആ
അങ്ങനെ വർഷത്ത് രണ്ടു പ്രവേശന ഉത്സവം ഉണ്ടാവുംന്ന് പറഞ്ഞ്
ആ രണ്ടെണ്ണം ഉണ്ട് ഒന്ന് ജൂണിലും ഒന്ന് നവംബറിലും അപ്പൊ അയ്ക്ക് കൊണ്ടാവാന്ന് കരുതീട്ട് ഇണ്ടാവുല്ലെ
ആ ആ അങ്ങനെ വിചാരിച്ച് അന്ന് പോവായ്ക്കും മ്
പിന്നെ രണ്ടീസം മൂന്നീസക്കെ ഒരു കരിച്ചിൽ ഇണ്ടാവും പിന്നെ അത് ശരിയാവും
പറഞയ്ക്കണം പിന്നെ അടുത്ത വർഷം എൽ കെ ജിക്ക് ആക്കാനായല്ലോ
ആ നേഴ്സറി അവിടെ അടുത്താ
ഇല്ലേ അടുത്താണ് പക്ഷെ പോവാൻ ഭയങ്കര പാടങ്ങനെ പാടത്ത് കൂടി അങ്ങനെ ശരിക്കൊരു വഴി ഒന്നും ഇല്ല
ആ അപ്പൊ വണ്ടി ഇണ്ടോ അങ്ങനെ ഏൽപ്പിച്ച അയിന് ആ അപ്പൊ വണ്ടികള് ഒന്നും വരാൻ കഴിയൂല
വണ്ടി ഇണ്ട് പിന്നെ നമ്മള് മേലെ നമ്മുക്ക് ചുറ്റി വളഞ്ഞു പോണം വണ്ടിയിലൊക്കെ പോവുമ്പോ മറ്റേത് നമ്മള അടുത്ത തന്നെയാണ് പക്ഷെ ഇങ്ങനെ ചെറിയ റോ വഴി ഇടവഴി അങ്ങനെ ഉണ്ടാവല്ലോ ഇങ്ങനെ തോട് അങ്ങനെയൊക്കെ ഉള്ളരു സ്ഥ സ്ഥലാണ് കല്ലെട്ട് കുഴി അപ്പ് കൊറ്റമ് ഇങ്ങക്കാളെണ്ടെങ്കി പ്രശ്നല്ലാ അഹ് നമ്മള് ഒറ്റക്ക ആകുമ്പോ പേടിയാണ് അധികം ആൾക്കാരൊന്നും ഇല്ലാ ത് ഏരിയെ
ആഹ്
ത് ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിലൊക്കെ ആ അപ്പൊ പേടിയാണ് പിന്നെ കുട്ട്യേളൊക്കെ കൊണ്ട് ആ തോടിന്റെ വക്കിലൂടെക്ക ഇങ്ങനെ
അപ്പൊ അവിടെല്ലങ്ങത് നെഴ്സറി ക്ക്ഇങ്ങനെ കുട്ടികൾ പോവേണ്ടാ ആ വാത്ത്ന്ന്
ആ അവിടെ അടുത്ത് ഇങ്ങനെ ഇതാക്കി കൊണ്ടോവും നമുക്കിപ്പൊ കൊണ്ടാവാപ്പൊ പ് ന്നെ വേണ്ടേ ചെലോരു പോണത് ആലോചിച്ചിട്ട് കു കുട്ടികളെ കൊണ്ടോയാ
ആ അങ്ങനെ സ്കൂൾ വണ്ടി അങ്ങനത്തൊക്കെ വരാൻ കഴിയൂല അല്ലെ
ആ സ്കൂൾ വണ്ടിക്കെ ഉണ്ട് ഇത് നൈസറി അംഗനവാടി അങ്ങനത്തെ ഒരു സ്ഥലത്താണ് ഇള്ളത് ചമ്മക്ക് റോഡ് ഒന്നും ഇല്ലാന് ട്ടല്ല അംഗനവാടി ക്ക് പോകാനുള്ള വയ്യപ്പാ ഞാൻ പറഞ്ഞത്
അത അപ്പൊ പോവാനന്നെ മടിയേ ക്കാരം
ആ അപ്പൊ നമ്മുക്ക് കൊണ്ട യാ ക്കാനും ത്‌മടിയാണ്
അപ്പൊ പിന്നെ അയിലാറ നല്ലത് നൈസറിക്കായിരുന്നു
ആഹ് ആഹ്
എന്തെങ്ങ നേരത്തെ കടക്കൊ ങ്ങള്
ഏയ് ആ പരിപാട്യേല്ല ഇബടെ ഇന്റെ വീട്ടിൽ ഞാൻപ്പന്റെ വീട്ടിലാള്ളെ ഇവിടെ കുറേ ടൈം എടുക്കും
ആ കളി ഇപ്പൊ ഫുട്ബോളൊക്കെ തുടങ്ങിയല്ലേ
ആ ഇന്നലെ തുടങ്ങി അല്ലെ ഉള്ളൂ
ആഹ് അവിടെ കാണുവോ എല്ലാം ഇളയ വാവ ഉണ്ടോ ഇന്നല കണ്ടോ
ഇന്നലെ കണ്ടില്ല ഇന്നലെ ചെറിയൊരു ഇതാക്കിട്ട് കിട്ടീല്ല എനിക്ക് നോക്കിട്ട്
രാത്രി പത്തിരക്കൊക്കെ
ആഹ് അത് ഓരോ ടീം ഓരോ ടൈമിലാണ്
ആഹ് അപ്പൊ അ നമ്മള് അവർക്ക് വെച്ചന്ന് ഉത്തർക്കണം കാണാന്
ആഹ് ഹിഹിഹി ഇവിടെ ഓരോരുത്തര് കാണും ഫോണില് കാണം അങ്ങനെ ഉള്ളു അല്ലാതെ എല്ലാരും കൂടി ഒരുമിച്ച് ഒരുമിച്ചു കാണൽ അങ്ങനത്തെതൊന്നുമില്ല
അവനവൻ്റെ ഫോണില് കാണും
ആഹ് ആഹ് അങ്ങനെ അങ്ങനെ വല്യ ഇതാക്കിട്ട് കൊണ്ടെടുക്കണം അങ്ങനത്തെ ആൾക്കാരൊന്നും ഇല്ല ഇല്ല പിന്നെ അനിയന്മാര് ഓരൊക്കെ കാണൂ ഓരൊക്കെ ക്ലബ്ബില് പോയി അങ്ങനെയൊക്കെ പോയിട്ട്
ഓല്ക്ക് ഇനീ ഒരു നാൽപ്പത് ദിവസം താകാരം ആണ്ട് ഓലൊക്കെ ഏതാ ടീം ബ്രസീലോ അർ
ഇവിടെ എല്ലാരും അർജ അർജന്റീനയാണ്
ഏ ഓ അത് അർജന്റീനന്റെ കളി ഏ തിങ്കളാഴ്ചേറ്റെ അല്ലെ
അത് പതിനേഴാംതിയല്ലേ ആഹാ
കൊറച്ച് ഇണ്ടല്ലോ കൊറച്ച് കഴിഞ്ഞിട്ടാതോന്ന് തൊടക്കത്തിലെന്നെ ഇല്ല ആ
പക്ഷെ അർജന്റീനനൊക്കെ നേരത്തെ അധികം വൈക്ണില്ല പത്തര പത്തരക്കൊക്കെ തൊടങ്ങ്
ആ അത് വേഗം തൊടങ്ങ്ണ്ട് തോന്ന്ണ് ഇന്നലൊക്കെ പന്ത്രണ്ടര അത് അറിഞ്ഞോണ്ട് വെച്ച് താക്കാരം
ആ ചെലത് മൂന്ന് മണിക്കോ ഒരു മണിക്കോ കണ്ട് ഫ്രാൻസിന്റെതൊക്കെ
ആ കയ്യിണൊക്കെ ണ്ങ്ങട്ട് ഒറക്കൊയച്ച് ണ് ത്തുർക്ക ഒരണിക്കും മൂന്നണിക്കും ഒക്കെ ആണെങ്കില് പിന്നെ അയ്നോട്‌ അത്രക്കിഷ്ടല്ലോൽ
ആഹ് അതെ ഓരക്ക അങ്ങന കാത്ത് ക്കും അമ്മകും
നമ്മക്ക എന്താ കൂടി അറിയില്ല ഇപ്പഴാ പിന്നെയൊക്കെ ഇങ്ങനെ അറിഞ്ഞേ
ആകെ മെസ്സിനെയും നെയ്മറിനെയും റൊണാൾഡോനേ അറിയുള്ളൂ വേറെ ആരെയും അറ്
ആഹ് ഇത് അതന്നെ ഓലെ മൂന്നാളേം അറിയും
ഉം
പിന്നെ ബാക്കി പേര് അറിയുന്നല്ലാതെ കേക്കണ്ടല്ലേ ഇബരെ മൂന്നാളേം ന അറിയുള്ളു
ആഹ്
അപ്പൊ വല്ലാ ഞാൻ ഇങ്ങനെ എന്തേ ഷോർസ് അങ്ങനെ എന്തെങ്കിലുംക്കെ ആ കളിയാണ് കാണുള്ളൂ വീട്ട്ക്ക് പോവാന കൊർച്ചീസം കൂടി ണ്ടോ
ആഹ് ഞാൻ പ്പ ഇന്നലേ വന്നിട്ടോള്ളൂ അവടെ ഹസ്ബൻഡ് ഉണ്ടേനു അപ്പോര് പോയ അപ്പൊ ഞാൻ അങ്ങനെ വന്നതാ
ഏ അപ്പൊ ഇനി കൊറചീസം നി ക്കൊ
ആഹ് നിക്കൂന്ന് വിചാരിക്കണ് മ് എത്രാള
ഇൻക്ക് രണ്ടാള് എങ്ങ അപ്പൊ എന്താ വള്ളൊക്കെ എങ്ങനെ ഇണ്ടോ പ്പോ മഴൊക്കെ പെയ്തോണ്ട്
ആ ഇവിടെ വെള്ളത്തിന് അങ്ങനെ ബുദ്ധിമുട്ടില്ല എന്റെ വീട്ടിൽ അവിടെ പിന്നെയും ചെറുതായിട്ട് ഒരു പ്രാവശ്യം അങ്ങനെ വെള്ളം ഇല്ലാണ്ടായിന് ഞാൻ കല്യാണം കഴിഞ്ഞ ഉടനൊക്കെ ഒരു വേനൽക്ക് ആ പിന്ന അങ്ങനെ വല്യ പ്രശ്നം വന്നീല്യ ഇവിടെ പിന്നെ ങ്ങള് പോയന്റെ സൈഡന്ന ആയതുകൊണ്ട്
ആഹ്അഇപ്പൊ പുയലൊക്കെ വള്ള ഏറീണോ
ഇല്ല അങ്ങനെ ഏ അങ്ങനെ ഏറീട്ടൊന്നുംല്ല
ആഹ്
പ്പൊ അയിന് മാത്രമുള്ള മഴൊന്നും പെയ്തീല്ലല്ലേ വെള്ള ഏറണങ്കിലൊക്കെ നമ്മളൊന്ന് കാതെള്ള ആ ഒരു മഴയും അതൊക്കെ വരണല്ലോ ഡാമൊക്കെ തുറക്കുമ്പൊല്ലേ തോനെയും ഇവിടെ വെള്ളം ഇതാവണത് വരണത്
എല്ല ആടെ അന്ന് വെള്ളല്ലായിട്ട് ഇങ്ങള് എ-
കിട്ടിയില്ല വേറെടക്കൊക്ക് ഇണ്ട്ന്നല്ലാതെ
ആ എന്താ അന്ന് ങ്ങനെ വെള്ളം എല്ലാ സമയത്ത്ടന്ന് വെള്ളം പിന്നെ അടുത്ത് കുട്ടുന്ന
ആ അട്ത്ത ആ അട്ത്ത വീട്ട് പോയി യാണ്നമ്മളത തെയിനി പാടവക്കായതോണ്ട് വേഗന്താ നിലാവ് ആ ഒരു ടൈമില് വെള്ളം പറ്റെ പു തൈനി കഴിഞ്ഞീനി
ആഹ്
രണ്ട് വീട്ട് ട്ടാരന്നെ ഒന്ന്ന്ന്ട്ക്കുമ്പോ ഏ അറിയാണ്ടാവ്‌ല്ലോ
പിന്നെ സ്കൂൾ പൂട്ടൊക്കെല്ലെ ആ സമയത്ത് വെള്ളം നല്ലോം ചെലവാവ
ആ അതെ പക്ഷെ അങ്ങനെ വല്ല്യരു ബുദ്ധിമുട്ടായീല ആരും ചെല്പ്പ്പടെ ഭയങ്കരൊത് താണല്ലൊ വേനലാണല്ലൊ
ആഹ് ന്നായ്കോട്ടന്നാ
ആഹ്
മാഷെ
ആക്കെ